ഹലോ
കേക്ന്നൊണ്ടോ
ഹലോ
ആഹ് എന്തക്കെയാ വിശേഷം
എന്താ അവിടത്തെ സ്ഥിതി
ഓ
എന്താവിടത്തെ സ്ഥിതി
ഇവിട നല്ല മഴയാ
അവിടയോ
ഇവിടെ മഴല്ല മോടിന്നോണ്ട്ണ്ട്
ഓഹോ ഇവിടാ രാവിലെ ഇവിടെ രാവിലെ മുതലേ നല്ല മഴയ
ഉം വെള്ളൊക്കെ കേറി തുടങ്ങി
ഇല്ല ആഹ് വയലും വാഗാണ് അപ്പൊ വെള്ളം വേഗം കേറും
ഉം
ഫുഡ് കഴിച്ചനില്ല കഴിക്കണം ഇയാൾ കയിച്ചോ
ആഹാ അങ്ങനെ എന്നിട്ട് വേറെന്തെ
ഇങ്ങനെ പോന്നു സുഖം തന്നെ ഒന്നാമത് മഴയായതോ ഫുഡ് സ്പെഷ്യൽ ഒന്നുല്ല ഒന്നാമത് മഴയല്ലേ അപ്പൊ ഫിഷ് ഒന്നും കിട്ടിട്ടുണ്ടാരുന്നില്ല അപ്പൊ പച്ചക്കറി തന്നെ അവിടെയൊ
ബീഫ്
ഓ
ഉം
അങ്ങനെ
പെരുന്നാളിന്റെ അല്ലെ
ആഹാ ശരിയാ ആഹ് ആഹ് ടൈമിൽ ഇവിടെ ഇണ്ടായിരുന്നു
ഓ
ഉം എന്നിട്ട്
എന്തല്ലാക്കെ
വീട്ടിലെല്ലാരും ഉണ്ടോ
ആഹ് ണ്ട്
എല്ലാരും ഇപ്പൊ നിലവിൽ ഞാനും മക്കളേ ഉള്ളു
ന്ന് സ്കൂൾ ഉണ്ടാവില്ലല്ലേ
ഇല്ല പഠിക്കാനായിട്ടില്ല മോന്
ഓഹോ ചെറിയ ആളാ ആഹ്
ഇല്ല കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആണോ
ഉം
എത്രായി
വണ്ണിയറാവുന്നു
ആഹ്
ഉം പിന്നെ കുക്കിംഗ് ഒക്കെ എങ്ങനെ
എന്താ വർക്ക് ചെയ്യ്ണ്ടോ
ഞാനില്ല ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാള്ളത്
ആഹ്
ഉം ഇയാള് വർക്കെയ്യുന്നുണ്ടോ
അഹ്
അത് തന്നെ വല്യ ജോലിയല്ലേല്ലെ
പറയാണ്ടോ
അതെ അതേ ഉം
പിന്നെ ഹസ്ബെന്റെന്താ ഗൾഫിലാ
അല്ലല്ല നാട്ടില് തന്നെ ജോലിക്ക് പോയിട്ടാള്ളത് ഇനിപ്പ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് വരും
ഉം
ഉം പിന്നെ വേറെന്തെക്കെയാണ് ആഹ് ഞാനും ഹസ്ബന്റും പിന്നൊരു ബ്രദറ്ണ്ട് അമ്മ നമ്മള് മാത്രള്ളൂ
ഇങ്ങക്ക് അവിടാരള്ളേ
ഓഹ്
നിങ്ങന്റെ വീട്ടിലല്ല നിങ്ങളെ വീട്ട്
ഞാനും അച്ഛനും അമ്മേം നമ്മള് മൂന്ന് പേര്
ആഹ്
ഉം അവിടയോ
ഇവടെ ഹസ്ബന്റും ഉമ്മിം ഉപ്പിം ഞാനും എന്റെ വീട്ടില് എനിക്ക് രണ്ടനിയത്തിമാരാ
ഓഹ് അങ്ങനെ അവർടെ കല്യാണൊക്കെ കഴിഞ്ഞൂ
ഇല്ലല്ലാ ഒരാള് വർക്കെയ്യാണ് ഒരാള് പഠിക്കാ
ഓഹ് അങ്ങനെ ആഹ് അടുത്തടുത്താണോ അല്ലെങ്കില് ദൂരഉണ്ടോ ഹസ്ബന്റെ വീട്
രണ്ട് രണ്ടര മണിക്കൂർ ദൂരൊണ്ട്
ഓഹ് അഹ്
ഉം ഇല്ല്യല്ല ദൂരാ
ആഹ് പിന്നെ
ഇങ്ങളെ വീട്ട്ക്ക് എങ്ങനെയാ
ദൂരൺ ദൂരണ്ട് പക്ഷേ ഒരുപാട് ദൂരോന്നുല്ലാ
ഉം
ആഹ് പോയ് വരാൻ പറ്റുന്ന എന്നൂച്ചാ അത് ഒര് അരമണിക്കൂറോണ്ട് പോയ്എത്തും
ആഹ് ഞങ്ങ്ക്ക് രാവിലെ പോണി ഉച്ച അവടെത്തും ഉം
ഉം
അല്ല സ്വന്തം വണ്ടി കൊണ്ട് പോവാണെങ്കി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും കൊണ്ട് എത്തും ഡ്രൈവറെ മിടുക്കോലെ ഇരിക്കും അപ്പ അതന്നെ ഡ്രൈവറെ മിടുക്കോലെ ഇരിക്കും
അത് ശെരിയാ പിന്നെ കു കുഞ്ഞിനൊക്കെ ഇട്ത്ത് പോവുമ്പോ അതിന്റതായ റിസ്ക് ഇണ്ടാവൊല്ലോ ല്ലേ ഉം പിന്നെ അടുത്തായൊണ്ട് നമുക്കെപ്പം പോണംന്ന് വിചാരിക്കുന്നോ വേഗം പോയി വരാൻ പറ്റും അതൊരു ഭാഗ്യാ
പോയി വരല് നടക്കൂലാ നിക്കാ കണക്കാക്കി പോവാണെങ്കില് ലാബാണ് അല്ലെങ്കി നഷ്ട്ടാ വണ്ടിക്കൂലി മൊതലായി എണ്ണ അടിച്ച് അവിടംവരെ എത്തുമ്പോത്ത്ന് റിട്ടം വരാനും ആകും
ഓ അത് ശെരിയല്ലേ
ഉം
ഉം ഇനിക്ക് പിന്നെ ആ ഒരു പ്രശ്ന ഇല്ല എപ്പൊ കാണണംന്ന് തോന്നുന്നുവോ പിന്നെ വണ്ടിള്ളതൊണ്ട് ഓൺത സ്പോട്ട് പോയിട്ട് വരും
ഡ്രൈവ് യ്യൊ
ഉം ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ട് സോ അതറിയാം ഉം അതെ
ഉം
അത് അത് പഠിച്ചത് എന്തോ ലക്ക
നല്ലതാ ഒര് കണക്കിനതൊക്കെ നല്ലതാ
അഹ് പിന്നെ നമ്മക്ക് നമ്മളെ ആഹ് അതെ ആവശ്യത്തിന് വേറെ ആരെയും കാല് പിടിക്കണ്ടല്ലോ നമുക്ക് നമ്മളെ ടൈമില് പോയിട്ട് വരാം
അതോണ്ട് അതൊരു ഭയങ്കര ലക്കായിട്ട് തോന്നും
ഉം അത് എന്തോണ്ടും നല്ലതാ ഉം
ഉം അതെ അതാ കാരണം മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും
ഉം
പോയി വരാ നിക്ക അതുകൊണ്ട് അല്ലെങ്കിൽ ബ ചെല സമയങ്ങളിൽ നമുക്ക് ഇവിടെ ബസ്സൊന്നും ഉണ്ടാവില്ല
ട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ എങ്ങനെ
ബസ്സില്ലാത്തഏരിയല്ലേ പറയ
ആഹ് അതാ ബസ്സ് ഇല്ലാത്ത ഏരിയ ന്നല്ല പക്ഷെങ്കില്
കൊറവ്
ഏഹ് കൊറവാണ്
ഞങ്ങളവ്ട്ക്കങ്ങനെ ഇന്റെ വീടിന്റെ അവിട്ക്ക് ബസ് ഉം കൊറവാ ടൈമിന് സമയത്തിനനുസരിച്ച് ബസ്സോള്ളു
അതെ അങ്ങനെ തന്നെ
അങ്ങനെ കേരാ ടൈം നോക്കി കേറിയ കിട്ടും അല്ലാണ്ട് നോക്കി മേ മേലക്കും നോക്കി അവടെ നിക്കേണ്ടേരും
അതെ കിട്ടുകയില്ല അതന്നെ ഇവിടുത്തെ അവസ്ഥ ഉം അതൊണ്ട അത് എനിക്ക് എന്തോ ലക്കായി തോന്നി കാരണം കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോ
വണ്ടിണ്ടോ സ്വന്തായിട്ട് വണ്ടിണ്ടോ
ആഹ് എനിക്ക് ടൂ വീലറ്ണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആരെയും എന്താറയാ പറഞ്ഞാ മതി ഇങ്ങനെ പോണന്ന് പറഞ്ഞ്കഴിഞ്ഞാല പോവാലോന്ന് പർഞ്ഞ്ട്ട്
അതെ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയാ പോരെ എന്നൊന്ന് കൊണ്ടാക്കി തരോന്നോയ് ച്ച് പിന്നാലെ നടക്കണ്ടാല്ലോ
ഇല്ല അതില്ല അത് പറയൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആഹ്‌ ചിലപ്പോ ആൾ അതെ അതെ
ഉം ഇന്ക് തോന്നി ഇല്ല ഇങ്ങനെ സംസാരിചെന്ന് തോന്നി
അങ്ങനെ, അതെ ലൗ മേരേജായിരുന്നു അതോണ്ട് പറഞ്ഞു കഴിഞ്ഞാ പ്രശ്നൊന്നുല്ല വേഗം സമ്മയ്ക്കും ഉം
ഉം
അതെ, കോളേജ് വഴി പരിചയപ്പെട്ടു പത്ത് വർഷത്തെ പ്രണയം പത്തില്ല. ഒമ്പത് വർഷത്തെ പ്രണയം മ്ഹ് ഫൈനലി വീട്ടില് പർഞ്ഞു വീട്ടുകർക്കൊക്കെ ഓക്കെ ആയി രണ്ടു ഫാമിലിയും കൂടി കല്യാണം നടത്തി, അതുപോരേ
ത്ത് വർഷം എന്താ ഒമ്പത് വർഷം വീട്ടുകാരൊന്നും അർഞ്ഞീല
ഇല്ല വീട്ടിലറിയൊള്ളൂ മീൻസ് ഒരു ഒരു ടൈമായപ്പം പ്രപ്പോസൽ ഒക്കെ വന്ന് തൊടങ്ങിയപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില്
ആഹ്
ഇങ്ങനാ ഇങ്ങനൊരാളുണ്ട് അപ്പൊ പിന്നാ അച്ഛൻ പറഞ്ഞു ഓക്കെ വന്ന് കണ്ടോളാൻ പറ ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കണ്ട് എല്ലാർക്കും ഓക്കെയാണ് അപ്പ പിന്നെ കൊർച്ചൂടി കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നുള്ളതില് ഒരു നാല് കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം ഉം
അഞ്ച് വർഷം പ്രേമിച്ച് നടന്നു മൂന്ന് കൊല്ലം കല്യാണത്തിന് വെയിറ്റ് ചെയ്ത് ലേ
അതെ അതെ പക്ഷെങ്കില് ഈ പർഞ്ഞ പോല വീട്ടുകാര് വീട്ടുകാർ ഓക്കെയായതുകൊണ്ട്
അത് വിഷയല്ല ചെലോര് അതെന്താലും ഉണ്ടാവല്ലോ ലൗമേരേജ് പറഞ്ഞാ ഞമ്മള നാട്ടാരല്ലേ
അതെ
ഹലോ പിന്ന മീനെന്തായ്യണേ ആഹ്‌
അറേഞ്ച് മാരേജായിരുന്നു
ഓ എത്ര വർഷായി
പ്പോ നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷത്തിൽ കട്ക്ക്ണ്
ഓഹ്‌ അങ്ങനെ അഞ്ച് വർഷായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്
എന്താങ്ങനെ പോണു സുഖം സുന്ദരം
ഉം അതെ എന്റെ പിന്നെ കല്യാണം കഴിട്ഞ്ഞിട്ട് അത്ര ആയതുകൊണ്ട് ഇപ്പിങ്ങനെ പോന്നൊണ്ട് ഇനി എങ്ങനെയാന്നറിയില്ല
നല്ലതിന് പോട്ടെ
ഉം പിന്നെ
അമ്മ അച്ചനൊക്കെ എന്ത് ചെയ്യണ്
ആഹ് അച്ഛൻ ടൈലറാണ് അമ്മ ഹൗസ് വൈഫ്
ഉം
ഉം നിങ്ങളതോ
എന്റെ ഉമ്മ പഞ്ചായത്ത് പണിക്ക് പോണ്ണ്ട് ഉപ്പ സെൻട്രിങ്ങിന്റെ പണി
എന്ത്‌ന്ന ക്ലിയറായിട്ടില്ല
ഹെൻട്രിങ്ങില്ലേ മറ്റേ വീടൊക്കെ കെട്ടണേ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ഹസ്ബന്റ് എന്താ ചെയ്യണേ
ഓഹ്
ഹസ്ബന്റ് എന്താ ചെയ്യുന്നെ
കോൺട്രാക്ട് വർക്ക് ഉം നിങ്ങളെ ഹസ്ബന്റോ
ഡിന്നെ
ഞാൻ ഗ്രാഫിക് ഡിസൈനിംങ്ങ്
ഉം
ഇപ്പ സ്റ്റോപ്പ് ചെയ്തിട്ടാ ഉള്ളത് വർക്ക് ചെയ്യുന്നില്ല ഉം
കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല
കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ല എന്നല്ല കല്യാണം കഴിഞ്ഞിട്ട് കൊറച്ച് പോയിട്ടുണ്ടാരുന്നു പിന്നെ ഹെൽത് ത്തിഷ്യു വന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തു ഉം അഹ് പ്രിന്ററിന്റോക്കെ പൗഡറിന്റോക്കെ ഇത് എഫക്റ്റ് ആവുന്നു അലർജി പ്രശ്നം അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഉം അതാ അലർജിള്ളാക്ക് സീനാണ്
ഉം നമ്മുടെ ഉമ്മെക്കെ പറയുന്നകേക്കാം അലർജി ഭയങ്കര വിഷയാണെന്ന് പിന്നെ
വരണ്ടതു പോലെ വന്ന് കഴിഞ്ഞ നമ്മള് തല പൊന്തത്തില്ല
ആഹ്
ഉം
എനിക്ക് പിന്നെഅഹ് ഇഷ്ടവല്ല എല്ലാത്തിന്റേം പ്രശ്നൊന്നുവില്ല അതുകൊണ്ട് കൈച്ചിലായി പോന്നു
ഓഹ് ഓഹ് അങ്ങനെ എന്നാ ഞാൻ വിളിക്കാവേ
ആഹ്